ഹലോ
ആ കേൾക്കാവോ
ആഹ് കേക്കനൊണ്ട്
ആ എനിക്ക് കേൾക്കാം അതെ ചിലേ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെവിടെ അതാ ഞാൻ ചോദിച്ചത് കേൾക്കമൊന്നെ
ആഹ് ഇടയ്ക്കങ്ങനെ ചെറിയ ജസ്റ്റ്‌ കട്ട്‌ തന്നത് പക്ഷെ നമുക്ക് മനസ്സിലാവുന്നുണ്ടിട്ടോ
അല്ല ആഹ് എങ്ങനുണ്ട് മഴ ഒക്കെ ഇണ്ടോ
ഇപ്പം രണ്ടു ദിവസായി മഴ കാണാനേ ഇല്ല മഴ പോയെന്ന്
പോയെന്ന് തോന്നുന്നു അത് ഇവിടെ അതാ നല്ല വെയിലാ വെയിൽ നല്ല ചൂടുണ്ടെ
ആ അതെ ഇവിടെയും നല്ല ചൂടുണ്ട് ഇല്ല ഇല്ല ഫുഡ് കഴിക്കാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ആവുന്നുള്ളു രാവിലെ
ഞാനും കഴിച്ചു ചെറുതായിട്ട് കഴിച്ചു ജോലികളൊക്കെ ഒതുങ്ങിയോ വീട്ടില്
ആഹ് അതെ ഇപ്പൊ സ്കൂൾ ഒക്കെ ഉള്ളോണ്ട് പിന്നെ മക്കള് സ്‌കൂളിക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം പണിയെക്കെ കഴിഞ്ഞ്
അതെ അതെ രാവിലെ തന്നെ എല്ലാ ആ രാവിലെ തന്നെ അടുക്കള പണിയെക്കെ തീരുവല്ലോ
ആ അതെ ആ അടുക്കള പണി തീർന്നു ആഹ് വാർത്ത ത്തകള് എന്താണ് പ്രത്യേകിച്ച് ഒന്നുല്യാ ആഹ് ആ ങ്ങനെ ഇപ്പോ പ്രഗ്നൻ്റ് ആണ് ഇപ്പോ ബേബിയെ വെയിറ്റ് ചെയ്തിരിക്കാണ്
ഓ അത് ശരി ആ എത്ര മന്തായി
ഏഴു മന്ത് കഴിയാനായി
ആ ഓ ഓ മനസ്സിലായ് സുഖായിട്ട് ഇരിക്കുന്നോ എങ്ങനെ ഉണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലല്ലോ ഹെൽത് ഫ്രം
ഇല്ല ഇല്ലാ പ്രോബ്ലം ഒന്നും ഇല്ലാ ഇപ്പോ മഴ ഇല്ലാത്തോണ്ട് കുഴപ്പല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ വേരികോസിൻ്റെ പ്രശ്‌നം ഉള്ളോണ്ട്
ഓയോ തണുപ്പ്
ആ ഭയങ്കര കോച്ചിപിടുത്തം ആണ് പിന്നെ ചെറിയ രീതിയിൽ ഉള്ള കൊടുത്തി പിടി അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിലുള്ള വേദനകള് അങ്ങനെയെക്കെ ഉണ്ട് ചെറുങ്ങനെ കുഴപ്പല്ല എന്നാലും ഉം നമു ങ് നല്ല സന്തോഷമല്ലേ
പിന്നെ അല്ലേ അയ്യോ ഏറ്റവും ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അത് നമ്മള് എല്ലാം എന്ത് സഹിക്കാൻ നമ്മളതിന് തയാറാണന്നുള്ളതാണ്
ആഹ് അതെ അതെ അപ്പ നമ്മള് ആ ഫസ്റ്റ് ഫസ്റ്റിലെ ഡെലിവറികൊക്കെ പോകുമ്പോൾ നമ്മള് ഓ ഇനി ഈ ഭാഗത്തേക്കേ ഇല്ലന്ന് പറയും പക്ഷെ നമ്മള് ആഹ് എന്നാലും ഞമ്മള് പിന്നെയും നമ്മള് ആവൂലെ മക്കള് മക്കള് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്
അതെടാ അതെ അതെ നമ്മള് വേറെ കുത്തുങ്ങളെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പിന്നെയും ഒരു ആഗ്രഹമാണ് നമുക്ക് അതേപോലെ വേണം വേണം എന്നുള്ള ആഗ്രഹം
ആഹ് അതെ അതെ ചെറിയ മക്കളെ കാണുമ്പോൾ പ്രത്യേകിച്ചും ആഹ് ആഹ് ആ ഞാൻ അല്ലല്ലാ തേഡ് ആ
തേടോ പിന്നെന്ത വേണോ
ആ ആ അപ്പൊ മക്കളിങ്ങനെ മക്ക ക്കളൊക്കെ ഇപ്പോ അത്യാവശ്യം അല്ലെങ്കി ആദ്യത്തെ മോളുണ്ടായി ഒരു വയസ്സ് കഴിഞ്ഞപ്പതന്നെ രണ്ടാമത്തെ മോനുണ്ടായി അപ്പൊ നമ്മക്ക് ഒരു നമ്മക്കൊരു ഫ്രീ ആയി ഇരിക്കാനൊന്നും ടൈം കിട്ടില്ല ഇപ്പോ മോ ചെറിയ മോന് ആറ് വയസ്സ് കഴിഞ്ഞ് അപ്പോ പിന്നെ എന്താ പറയാ അത്യാവശ്യം നല്ല ഗ്യാപ്പ് വന്നല്ലോ
ശരി കുഴപ്പമില്ല അതെ അത് ന്നപ അവര് നമ്മക്ക് കയറിങ്ങേ ആദ്യത്തെന്ന് പറയുമ്പോ നമ്മക്ക് കുഞ്ഞായതുകൊണ്ട് നമ്മക്ക് മനസ്സിലൊരു വിഷമുണ്ടല്ലോ അവരെ രണ്ട് പേരെ ഒരേപോലെ
ആ അതെ അതെ അതോ ഭയങ്കര വിഷമായിരുന്നു കാരണം പാ നമ്മക്ക് പാലുകുടി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് നിർ ത്തി അങ്ങനെയൊക്കെ ആയപ്പോ നമ്മക്ക് ഭയങ്കര വിഷമായിരുന്നു. ഷെ ഇപ്പൊ സത്യം പറഞ്ഞ എന്താന്ന് വച്ചാൽ ഇതുവരെ നമ്മൾ ഫ്രീ ആയിട്ട് അവ ര് നഴ്സറിൽ പോകുമ്പോ ഞാനും എന്തെങ്കിലും കോഴ്സിനു പോവും അല്ലെങ്കി എന്താ പറയാ ഫ്രെണ്ട്സ് സിൻ്റെ കഫെലോ അവര് വരുമ്പോക്ക് തിരിച്ചു വരണ ആ ഒരു രീതിൽ പോവും, ഫ്രീ ആയിട്ടിങ്ങനെ നടക്കേർന്ന് ആ പക്ഷെ ഇപ്പോ ഇനി അത് പറ്റുല
കുറെ നാളത്തേക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരി
ആ അതെ ഇനീ ഇപ്പോ നമ്മള് അവരെ സമയത്തിനനുസരി ച്ച് നമ്മള് നമ്മളെ ഷെഡ്യൂൾ മാറ്റി തുടങ്ങുവല്ലോ
മാറ്റും മാറ്റും ഓട്ടോമാറ്റിക്കലി മാറും അതൊക്കെ
ആ അതെ അതെ അല്ലെങ്കി നമ്മക്ക് നമ്മക്കൊരു ടൈം ഉണ്ടാവും ആ സമയത്ത് നമ്മൾ പോവാ വരാ പക്ഷെ ഇനി ഇപ്പോ നമ്മളെ ഏ മക്കളുടെ കാര്യം വരുമ്പോ നമ്മള് മക്കൾടെ പ്രയോരിറ്റിക്കും അവരുടെ ഹെൽത്തിനും ഒക്കെ അനുസരിച്ചായിരിക്കും
അതെ അതെ അതെ കട്ടി ആളും കൂടെ വന്നിട്ട് പുള്ളിക്കാരൻ ഇനി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങണം ഇനി ഫ്രീ ആണങ്കി ഞാനിപ്പോ എൻ്റെ ഇളയ മോള് പ്പം മൂന്ന് വയസ്സായിട്ടെ ഉള്ളൂ ഇപ്പം നഴ്സറി വിടാൻ തുടങ്ങിയിട്ടേ ഉള്ളെ
ആ മൂന്ന് വയസ്സായപ്പേക്കും നഴ്സറി വിടോ അപ്പ ഈ യു കു എൽ കേ ജി ലോ
എൽ കെ ജി ലല്ലടാ നെയ്‌സറി നമ്മടെ തൊട്ടട്ത്ത അങ്കണവാടി ഉണ്ടല്ലോ അവടെ വിടും. ആഹ് മൂത്ത ആള് ഇളയ ആളും തമ്മിൽ നല്ല ഡിഫ ഗ്യ ഉണ്ട് മൂത്തേ ആക്ക് പതിനാല് വയസൊണ്ട്. അപ്പൊ പതിനൊന്ന് വയസ് പതിനൊന്ന് വയസ്സിന്റെ ഗ്യാപ്പൊണ്ട്. പറഞ്ഞപോലൊക്കെ അവളും കൂടി പോയി കയിഞ്ഞാ പോണ്ടല്ലോ പ്പ നമ്മക്കൊരു ഒറ്റക്കായിരുന്നിട്ടാക പ്പലൊരു
അതെ അത് ശെരിയാ മക്കള്ണ്ടായി കഴിയുമ്പോ പ്രേത്യേകിച്ചു മൂന്ന് വയസ്സ് നൊക്കെ പറയുമ്പോ ഭയങ്കരായിറ്റ്ങ്ങനെ ശബ്ദോക്കെണ്ടാക്കികൊണ്ടിരിക്കും ആക്റ്റീവായിട്ടിരിക്കും അപ്പൊ മ്മക്ക് ഭയങ്കര വെഷമായി ക്കും ങ്ങനെ പ്പ വെക്കേഷന് ഇത് വരെ ഒരു വെക്കേഷൻ ടൈമും ഒക്ക കൂടായ്റ്റ് മക്കള് ങ്ങനെ വീട്ടിലിണ്ടായിറ്റ് നമക്ക് പ്പൊ ഭയങ്കര ഒര് ബുദ്ധിമുട്ടാ
ആഹ് എനിക്കൊക്കെപ്പളും ന്നാ വിടണം ന്നേ ഇല്ല സ്കൂളിലോട്ടെ പറ്റ്ണില്ല എന്തോ നമക്കൊരു വേശമമാണ് അവര് പോയികഴിയുമ്പോ
അതെ അ ആ അത് ശെരിയാ ആഹ് അവൾക്കെങ്ങനെ പോവാൻ പോകാൻ ഇഷ്ട്ടാണോ
അയ്യ അവൾക്ക് ഭയങ്കര ഇഷ്ട്ടാ പോകാൻ രാത്രിയെല്ലാം ഒറക്കത്തിനിങ്ങനെ പറയും പോണം പോണം ന്നിങ്ങനെ പറയും ചെലസമ സ്വപ്നം കാണുന്നതായിരിക്കുവേ ങ്ങനെപറയും രാവിലെ ല്ലാം നല്ല ഇന്ട്രെസ്റ്റാ പോകാനായിട്ടൊക്കെ കുളിക്കാനും ഫുഡ്ഡ് കഴിക്കാനും ഓ അംഗനവാടി പോകാൻ വേറെ കൂട്ട് കാരൊക്കെ ഉണ്ട് കളിക്കാനൊക്കെ ഭയ
ആഹ് അതെ ഇപ്പൊ സത്യം പറഞ്ഞാല് അംഗണ അംഗനവാടി നൊക്കെ രെ ഹൈ ടെക്ക് ആയിറ്റ്ണ്ട് പ്പ പണ്ടത്തെ പോലെള്ളേ ആഹ് പിന്നെ കുട്ടികൾക്ക്ള്ളേ എല്ലാ ഫെസിലിറ്റിസും ഉണ്ട് പാർക്ക്‌ എല്ലാ നല്ലേ എടങ്ങേറാണ് ഇനിക്ക് ങ്ങനെ തോന്നല്ണ്ട് നമ്മളെക്കെ നമ്മളെക്കെ ആ സമയത്ത് ഏതെങ്കിലും ഒരു വീടിന്റെ സിറ്റ്ഔട്ടിലോ അല്ലങ്കി പ്പ ങ്ങനെ അ ങ്ങനല്ലേ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തില് അല്ലെങ്കിൽ ഷെഡിൽ അങ്ങനെ ഒരു അിയായിട്ടൊ ഒരു കെട്ടിട്ടുണ്ടായിരുന്നു
ഇല്ല ഇല്ല റ്റ മുറിയുള്ളൂ ഞാനപ്പോ പോയാണ് ക്ലാസ് ആ ഒറ്റ മുറി എല്ല പക്ഷെ ഇന്ന് പറഞ്ഞാ നല്ലൊരു വീട് പോല ഇവരുടെ അങ്കണവാടിനാല് റൂമ നാല് റൂമആ ചുറ്റും മതിൽ നാല് റൂമ ണ്ടല്ലോ നല്ല ഫുഡ് അവർ കൊടുക്കുന്നത് രാവിലെ ഫുഡ്ണ്ട് ഉച്ചയ്ക്ക്ുണ്ട് വൈകുന്നേരം ന് മുമ്പ് ഒരു സായസുണ്ട് അപ്പൊ നമ്മുക്ക് വീട്ടി വീട്ടിരിക്കുന്നേക്കാളും കൂടു നന്നായിട്ട് കഴിക്കും കട്ടുകാ
ആ അതെ അതെ വീട്ടില ഇരിക്കുമ്പോ ഫുഡ് കഴിക്കൻ നല്ല മടിയായിരിക്കും ആ ഇതാവുമ്ബ്ബോ നല്ല ഹെൽത്തി ആയിട്ട് ഞമ്മൾ വി വീട്ടിൽ ണ്ടാക്കി കൊടുത്താൽ ചിലപ്പോ ആ ഫുഡ് ഒന്നു കഴിക്കത്തേ ണ്ടാവു വൂല ഇപ്പൊ ചെറുപ്പയറ് ല്ലെ ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
അതെ അതെ സത്യേടാ
ആ ഇവിടെ അതെ അ മോനെ ഇപ്പൊ ഫസ്റ്റ് ഡേ ഒന്നാം ക്ലാസ്സിലാ ഇപ്പൊ ചേർത്തിയത് അപ്പോൾ അവന് ഫസ്റ്റ് ഡേ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഞാനും കൂടെ പോയി അപ്പൊ ആള് ഫുഡ്യി ക്കാനായിട്ടുണ്ട് ന്നൊക്കെ പറഞ്ഞഞ് ടീച്ചേഴ്സ് വിളിച്ചപ്പോ ഇവ പ്ലേറ്റ് റ്റയ്ക്കെടുത്ത് നല്ല ഷാറായിട്ട് പോയതാണ് അപ്പം അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ മെമ്പർ സാമ്പാറ് ചോറ് അത് കണ്ടിട്ട് അതേപോലെ പ്ലേറ്റ് ബാഗിൽ തന്നെ കൊ വച്ചിട്ടോ അപ്പം ഞാൻ ചോദിച്ചത് എവിടെ പ്ലേറ്റ് റ്റെവിടെ അപ്പ പറഞ്ഞു അത് നിക്ക് വേണ്ട ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ കൊറ മിസ് അവനോട് കൊറേ പറഞ്ഞു ആ നിന്റെ വാച്ച് സൂപ്പറാടാ നീ ഫുഡ് കഴിക്ക് നല്ല രസമുണ്ട് നിന്റെ ഡ്രസ്സ് അങ്ങനെ എങ്ങനെന്നൊക്കെ പറഞ്ഞ കൊറേ സോപ്പിട്ടോക്കി ശേ അവനു കഴിക്കാൻ കൂട്ടാ ക്കാനില്ല എന്നിട്ട വീട്ടിൽ വന്നിട്ട പിന്നെ ഫുഡ്‌ കഴിച്ചേ റ്റേന്ന് ഇന്നോട് പറഞ്ഞു ഇ ഇൻക് ഫുഡ്‌ ആക്കാനൊട്ടോ എനിക്ക് അവിടുത്തെ ഫുഡ്‌ വേണ്ടാട്ടോ എന്ന പറഞ്ഞ് പോയി ഇപ്പോ ഒരു നാല് ദിവസം ഞാന് ഫുഡ്‌ കൊടുത്തയച്ചു വിട്ടു ഇപ്പോ പിന്നെ അവനു പറയാ ഞാൻ അവിടുന്ന് വാങ്ങിക്കോളാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഫുഡ് അവിടുന്ന് വാങ്ങിക്കപ്പോ ഞൻ ചോ കഴിചോ ചോദിച്ചു ആ ഞാൻ കഴിച്ചു കടലയും സോയാബീനും ഇട്ടിട്ട് എന്തോ ഒരു കൂട്ടുകറിയായിരുന്നു ന്നു പറഞ്ഞു അപ്പൊ ഞാൻഷോക്കഡായ് സത്യം സത്യം പറഞ്ഞാല് ഇവ അങ്ങനത്തെ ഒരു സാധനം കഴിക്കൂല
കഴിക്കുന്നല്ലെ ആ അപ്പൊ കൂട്ടുകാാരൊക്കെ കൂടെ കൂടിയപ്പം മാ
ആഹ ആളും ആ അതെ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഇനിയിപ്പ ഞാന് ടിഫിനു ആക്കി കൊടുക്കേണ്ടി വരുമോന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞു വേണ്ടമ്മ ഞാന് ഇനി മുതൽ അങ്ങനെ കൊണ്ടയ്ക്കോളാന്ന് പറഞ്ഞു സത്യം പറഞ്ഞൽ സുഖണ നമുക്ക് രാവിലെ ഒരു ടെൻഷനില്ല
അതുമല്ലാണ്ടല്ല ഒരു ചൂടായി
ആ നല്ല ഫുഡ് ആ അതെ അതെ ആ നമ്മളല്ലെങ്കിൽ രാവിലെ തന്നെ ഇത് അട ച്ച വച്ചിട്ടും കൂടെ ആകുമ്പോൾ ഒരു
ആ അതെ അതെ അതെ കൂട്ടുകാരൊക്കെ കൂടിയിരുന്നവരെ ഒരുമിച്ച് കഴി അവർക്ക് തന്നെ ഒരു മനസ്സലു ഒരിതുണ്ട് അല്ല അവര അതുകൊണ്ടാണ് വിക്ക വേണ്ട അനെ കഴിച്ചോള എന്ന് പറഞ്ഞ സമാധാനം ആയി
ആ അതെ ഇപ്പൊ കൈ കയ്യ്ക്കു അവര് കൂ കൂട്ടുകാരോടൊപ്പം കഴിക്കുമ്പോ അവര് കഴിക്കുന്ന തന്നെ അറിയൂല അത് അങ്ങനെ വായിലിട്ട് അങ്ങനെ പോവായിരിക്കും അല്ലങ്കിൽ ഇവിട്ന്നാണ് ഫുഡ്‌ കഴിക്കുന്നെങ്കിലു ഒരു പോർഷൻ ആദ്യം തന്നെ നടുവിൽ ഒരു പോർഷൻ ഇങ്ങനെ വരച്ചിട്ട് ഒരു പോർഷൻ മാ റ്റി വെക്കും അത് മതിയാക്കാനുള്ളതാ എന്നിട്ട് ഞാൻ എപ്പഴും പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നവെച്ചാല് ഭയകര വ് വ് വീ വിള വിളവ എന്താ വച്ചാല് എന്താ മീനൊക്കെ കൊട്ത്താൽ മെല്ലെ യിച്ച് കൊറച്ച് ചോറിന്റെ ഭാഗത്ത് മുള്ള്ങ്ങനെ കൂട്ടി കൊയച് വെക്കും അപ്പോ അത് ഇത് മുള്ള് ണ്ട് ഞാനത് കഴികൂലന്ന് പറയല്ലോ ആ അങ്ങനെ പറയും ഭയങ്കര ഭയങ്കര ബുദ്ധിയാ അങ്ങൻത്തക്കെ
ആ കഴിക്കാതിരിക്കാൻ അവര് ന്തങ്കിലൊക്കെ ടെക്
ആ അതെ വീട്ട്ന്ന് കഴിക്കാൻ നല്ല പാടാ
പാടാ ആ അതല്ലേലും എല്ലാ കുട്ടികളങ്ങനെയാണ് നമ്മൾ വേറെ കുട്ടികൾടെ കൂടെ കൂടുമ്പോ അവരെ സ്വഭാവം മൊത്തൽ ഒരു ചൈ ചെറിയൊരു മാറ്റണ്ടാവും
ആ അതെ ശെരിയാ പക്ഷേ നമ്മക് ഇ ഫുഡ് കഴിക്കാഞാ ക്ക് സത്യം പറഞ്ഞാ മക്കളെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാ ഫുഡ് ചെലോൽ പറയും അവർക്ക് വേണേങ്കി കഴിച്ചോളും അല്ലങ്കി അവർക്ക് പൈ വയ് തെ ആ ന്ന് ഞാനങ്ങ ൻക്കങ്ങനെ കര്താനേ പറ്റൂല എന്തുഞ്ഞി വേ ആ വേറൊന്തൊരു കാര്യത്തി കരഞ്ഞാലും വാശി പിടിച്ച് കരഞ്ഞാലും ഞാനത് മൈൻഡ് വെക്കൂല പക്ഷേ ൻക്ക് ഫുഡ് കഴിക്കാഞ്ഞാ ൻക്ക് ക്ക് ഭയങ്കര ടെൻഷനാ
ആ അത് നമ്മളങ്ങനെ അവർക്കിഷ്ടള്ളത് ഉണ്ടാക്കാനല്ലേ നമ്മ നമ്മൾ നോ ത്തൊളു അവര് കഴിക്കാൻ വേണ്ടിയാ നമ്മളങ്ങനെ ചെയ്യന്നത് ഞാനങ്ങനെ വ്ടെ പിള്ളേർ ക്കൊരു കറി പിള്ളേർക്ക് പിള്ളേര് കഴിക്കാൻ വേണ്ടിട്ടാ അവർക്ക് അവര് കഴിക്കുന്നതൊരു കറി സ്‌പെഷ്യലായിട്ടൊള്ളു ഭഗനാന്ന് വെച്ചാ അന്ന് അവർ ഫുഡ് കഴിച്ചെള്ളുന്നാറഞ്ഞേ
ആ അതെ അതെ ഞാനും അതെ അങ്ങനെ തന്നെയാ എന്തങ്കിലും ക്കൊരു ഫുഡ് അവർക്ക് വെറൈറ്റിയായിട്ട് അവർക്ക് കഴിക്കാന് ചെൽപ്പം നമ്മൾതില് കൊറച്ച് എരിവ് കൂട്തല് കാര്യങ്ങളൊക്കെ ക്കെയായിരിക്കും അപ്പോ അവർക്ക് അതൊന്നും കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും
അതെ
ഞാനും അങ്ങനെ തന്നെ ചെയ്യല്
അതെ അങ്ങനെ ചെയ്യുള്ളു അതായ്ര്ന്നാചാ ഇപ്പഴൊക്കെ ഒള്ളു അതുണ്ടല്ലോ ഒരു പ്രായം വരേ ഒള്ളു പ്രായം കഴിഞ്ഞയുമ്പോൾ അവർ നമ്മളെ പോലെ തന്നെ എല്ല ഫു
ആഹ് ആഹ് അത് ശെരിയാ ഇപ്പൊ പിന്നെ അവര് നമ്മള് അത്രയും കെയർ ചെയ്യണ്ടേ
അതെ അതെ അന്നപ്പം നമ്മളത് സ്തി തീർച്ചയായിട്ടും ചെയ് ചെയ്യണം അത് ഓട്ടോമാറ്റിക്കലി എത്ര വ വാശി ഒള്ള പിള്ളേരാണേലും ഒരു പ്രായം കഴി
ആഹ് അത് ശെരിയാ എ ഫുഡ്‌ കഴിക്കുന്നത് മാറിയില്ലെങ്കി ഭയങ്കര ബുദ്ധിമു
അയ്യോ അത് ശെരി അതേ ആഹ് നമുക്ക് പിന്നെ അറിയല്ലോ നമ്മളും അങ്ങനെ ക്കെല്ലാ ന്ന് എല്ലാ ഫുഡൊന്നും അ പണ്ടൊന്നും കഴിക്കത്തില്ലായിരുന്നല്ലോ
ആഹ് ഞാനും പക്ഷേ പൊതുവെ ഫുഡ്‌ കഴി ക്കാൻ ഭയങ്കര ബാക്കിലാ ആഹ് എന്നാലും മക്കളോട് പറയും ആഹ് അതെ അതെ പിന്നേ എന്തുവാ
പിന്നെന്താടാ എന്ന റസ്റ്റൊക്കെ എടുത്ത് ഇരിക്ക് ട്ടോ ഫുടൊക്കെ ഫുഡ്ഡക്കെ നന്നായിട്ട് കഴിക്ക് നല്ലയായിട്ട് വെള്ളവൊക്കെ കുടി
ആഹ് അതെ ശരി ആഹ്